ആഹ്
ആഹ്
ഗുഡ് മോണിങ്‌
ഗുഡ് മോണിങ്‌
ഹും ആഹാരൊക്കെ കയിച്ചോ
ആഹ് ആഹാരൊക്കെ കഴിച്ചു താരാ
ഇത് അവിട്ന്ന് ധാളാണ്
ആഹ് ആഹ്
ഓഹ് ങ്ങള് അവിടെല്ലാളാണ്
ഞാന് വടെ
ആഹ് ഓക്കെ ങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോ എന്താങ്ങള് കഴിച്ചത്
ഞാം ഫുഡ് കഴിച്ച്ണ് രാവിലെ
എന്താ കയ്ച്ചത് എന്താങ്ങള് അവ് അവ്ടൊക്കെ എന്താ ണ്ടാക്കല്
ഇവിടെ പത്തിരി ദോശ
ഓഹ് അങ്ങനൊക്കെ ലെ ഞങ്ങളെ നാട്ടില് അങ്ങനൊന്നുള്ള ഭഷണം പാകം ചെയ്യാറ് ഇഡ്ലി കൽത്തപ്പം, ഉണ്ണിയപ്- പ്പം അങ്ങനൊക്കേണ് കയ്ക്കാറ്. ങ്ങളങ്ങനെ അങ്ങനൊക്കെ അയ്ക്കെ ന്തേലും കറിയൊക്കെ ണ്ടാക്കോ എങ്ങനെണ്
ഉം രാവിലെ കറിണ്ടാക്കും കടല
ഓഹ് അങ്ങ് ഓഹ് അങ്ങനൊക്കെ ലെ പ്പം ങ്ങളെ വിദ്യേ അവിടെ അവിടെ എങ്ങനെണ് മെ മഴൊക്കെണ്ടോ കാലാവസ്ഥൊക്കെ എങ്ങനെണ്
പിൻന്ന് വെയിലാണ് മഴെന്നുല്ല
ഓഹ് ബടെ പെരും മയേണ് പൊർ ത്ത്ക്കർങ്ങാം വയ്യ അങ്ങൻത്തെ മയ മക്കളൊക്കെ സ്കൂള് പോയിറ്റ്ണ്ട്
ഏഹ്
ഞ് പ്പം സ്കൂളക്കെ തൊർക്കാനായി യൂനിഫോമൊക്കെ അട്ച്ചോ എന്താണ് പാട്
യൂണിഫോമ് അട്ചാം കൊട്ത്ത്ണു
ആഹ് ഓഹ് അൻക്ക് സ്കൂളക്കെ എങ്ങനെണ്
ഇവിടെ സ്കൂള് ജൂൺല് തൊറ്ക്കും ജൂണ് ഒന്നാന്തി
ആഹ് ജൂണ് ഒന്നാ
ഉം ഉം ഉം
ആഹ്
ഉം പിന്നെന്താ വീ വീട്ട്ല് എല്ലാരുണ്ടോ
വീട്ടിലോ എല്ലാരുണ്ട് ഉപ്പല്ല അനിയന് എല്ലാരുണ്ട് അനിയൻ വർക്കിന് പോയേക്കാണ് അവിടെ ഇങ്കൾക്കാരൊക്കെണ്ട്
ഇവിടെ വീട്ടില് പ്പല്ലാരുണ്ട്
ഏഹ് എന്നാ എന്താ പ്പെ ആഹ് നാളെ പെര്ന്നാളാണല്ലോലെ ഉം പെര്ന്നാക്ക് ഡ്രസ്സക്കെട്ത്തോ
ആഹ് ഡ്രെസ്സ്ട്ത്തു ഹ് ഹും ചുരിദാറ്
ഓഹ് ഇപ്പന്താ അവിടെന്താ മോഡല് പ്പം മോഡേനൊക്കണ്ടോ എങ്ങനേണ്
ആഹ് കട ഇണ്ട് മോഡലൊക്കണ്ട്
ഓഹ് ഷോട്ടാണോ ഷോട്ട് ഡ്രസ്സാണോ എട്ത്തത്
ഷോട്ടല്ല ചുരിദാറ് ബിറ്റ് ല്ല റെഡിമേഡ്
അങ്ങനെ എട്ത്തതയ്ക്കാരല്ലേ ആഹ് പിന്നെ മക്കളും മ്വ മൊ പിള്ളോരക്കണ്ടോ
ആഹ് പിള്ളേര്ണ്ട്
ആഹ് പ്ള്ളേർക്ക് ഡ്രസ്സക്കെട്ത്തോ
ആഹ് ട്ത്തു
ഓഹ് എന്താ അവര്ക്കൊക്കെ എട്ത്തത്
ആഹ് അവർക്ക് അഗ് ആൺകുട്ടിക്ക് പേന്റും കുപ്പായും പെൺകുട്ടിക്ക് പേ പോ പേന്റ്
ആഹ് പിന്നെന്ന് പർഞ്ഞാല് ഇങ്ങള പെര്ന്നാക്കന്താ ഫുഡ്ഡൊക്കെ ണ്ടാക്ക്ണത്
ഫുഡ്ഡ് മന്തി ഇണ്ടാക്കാന്ന് കര്തിയെ
ഏഹ് മന്തി എങ്ങനെ ഏഹ് ഏഹ് ഫുഡ്ഡില് ഏറ്റു ഇഷ്റ്റപ്പെട്ട സാനംന്താണ് ഇങ്ങക്ക്
ആഹ് മന്തി ബിരിയാണി
ഓഹ് എങ്ങനെ മന്തി വെക്കല് ങ്ങൾക്ക് അറിയോ
ഉം മന്തി എല്ലാ അയ്ക്ക്ല്ലേ കൂട്ടൊക്കെ ഇട്ടിട്ട് ഏ നമ്മള് കടയിൽന്ന് വാങ്ങ്ണെ പൊടികളുണ്ടാവും അത് കൂട്ടിട്ട് മാഗി ക്യൂബ് ഇട്ട് അങ്ങനെ മസാല കൂട്ടി ചോറ് ഊറ്റിയിട്ട് ദമ്മില് വെക്കാ
ഓഹ് അങ്ങനെല്ലേ അപ്പം മന്തി പൊരിച്ചിട്ടാണോ വെക്ക അല്ലാതെ പച്ചക്കാണോ എങ്ങനെയാണ് വെക്കല്
മന്തി ആ എണ്ണേല് കടന്നൊന്ന് വേവിച്ച്
അങ്ങനെല്ലേ
ആഹ് ആഹ്
ആഹ് ന്നട്ടേ വീട്ട്ത്തെ എല്ലാവർക്കും മന്തി പാകം ചെയ്യണത് ഇഷ്ടാണോ എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണോ മന്തി വക്കാറ്
അതെ ഞാ മന്തി വെക്കും കടയിൽന്ന് വാങ്ങും ചെയ്യും
ഓഹ് റെസ്റ്റോറന്റിത്തെ മന്തിയാണോ വീട്ടത്തെ മന്തിയാണോ ഏറ്റവും ഇഷ്ടം
അത് നമ്മൾ ഇണ്ടാക്ണ നമ്മൾ ഇണ്ടാക്കണ ഒരു മോഡല് മറ്റേ ഒരു അതും ഇതും മായങ്ങളൊക്കെ ഇട്ടിട്ടല്ലേയ്ക്കും
ഓഹ് അപ്പം റെസ്റ്റോറന്റ്ത്തെ മന്തിയോ നമ്മളെ വീട്ട- വീട്ടിത്തെ മന്തിയാണോ ഇഷ്ട എങ്ങനെയാണ്
നാടനാകുമ്പോ നമക്ക് വ വയറ് നറച്ചു ശരിക്ക് തിന്നാ മറ്റേത് നമുക്ക് പെട്ടെന്ന് ഇത് മ കഴിക്കാൻ തോന്നില്ല
ഓഹ് ബീഫിനോണ്ടാണോ ചിക്കനിനെ കൊണ്ടാണോ അധികം താല്പര്യം കഴിക്കാാന്
ഉം ചിക്കനാണ് കൂടുതല് ഉം എല്ലോ എല്ലോട് കൂടിയ ഇറച്ചി
അല്ല ബീഫിനോണ്ട് താല്പര്യം കുറവും ചിക്കനോണ്ട് താല്പര്യം കൂടുതലും എന്താണ് അതിന് കാരണം
ബീഫിന്റെല്ലാറെ നന്ന നമുക്ക് കൊഴപ്പ് കൊറിയ ചിക്കനല്ലേ ബീഫിന് നല്ല കൊഴുപ്പും ശരീരത്തിന് ഒന്നും കൂടി
ആഹ് അവടെ എങ്ങനെയാണ് ഹൊളിയത്തിന്റെ അറവൊക്കെ ഉണ്ടാകാറുണ്ടോ എങ്ങനെയാണ് ഇങ്ങളെ നാട്ടിൽ എങ്ങനെയാണ്
ആഹ് വിടെ ഇണ്ടാകല്ണ്ട് ഇവിടെ എല്ലോടത്തും ഉണ്ടാവും അയൽവക്കത്തും
അവിടെന്ന് ബീഫ ഒക്കെ കൊണ്ടുന്ന് കരി വക്കാറല്ലേ
ആ കൊണ്ടൊന്നരും
അങ്ങനെള്ള ബീഫൊക്കങ്ങളെ ന്താ കാട്ടല്
ബീഫ് ഏഹ സാവധാനം സാവധാനം കുറേ ദിവസായിട്ട് അങ്ങനെ കഴിക്കും
ഓ അങ്ങനൊക്കെയാല്ലേ
ഉം
ആ പിന്നെന്താങ്ങളെ പാട് ജോലി കഴിഞ്ഞന്ന് ചോദച്ചാൽ കഴ്യാനായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഫുള്ള് ആയിട്ടില്ല
ങ്ങളെന്തെലും വർക്ക് യ്യുണ്ടോ
ഇല്ലപ്പ ഞാൻൊന്നും വർക്കൊന്നും ചെയ്യണില്ല ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കയാണ്
ആഹ് ആഹ്
ഇങ്ങളോ?
ഞാന് ഇപ്പ ജോലിക്കൊന്നും പോണില്ല സ്വല്പ്പ ചെറിയ ചെറിയ എന്തേലുക്കെടുക്കലുണ്ട് പോണ് ഓൺലൈനായിട്ട് ഉം ഉം
പിന്നെ അത് നിങ്ങള് വിദ്യാലയംക്കെ എങ്ങനെയാണ് ഹൈടെക്കാ ണോ പ്പ എങ്ങനെയാണ് നാട്ടിത്തെ വിദ്യാലയങ്ങളൊക്കെ എങ്ങനെയാണ്
ഉം വിദ്യാലയംന്ന കൊഴപ്പൊന്നുല്ലപ്പോക്ക ഹൈടെക് ആയിട്ട് വരുന്നിണ്ട്
ഓഹ് പഠനമുറികളൊക്കെ ഉഷാറാണല്ലോല്ലേ
ആഹ് ആഹ് ആഹ്
കുട്ടിളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്
ആഹ് വിദ്യാഭ്യാസം കുട്ടിയൾ പഠിക്കണ്ട് ആഹ് ഒരു കുട്ടി രണ്ടിലാണ് ഒന്ന് യു കെ ജി ആണ്
ഓഹ് ഇങ്ങെളെത്ര വരെ പഠിച്ചിട്ടുണ്ട്
ഞാന് പ്ലസ് റ്റുവരെ
അന്തേ പ്ലസ്റ്റ് വരെ പോയത് അയിന്റെ അപ്പൊറത്തേക്ക് ഡിഗ്രിക്ക് എടുത്തുടേനല്ലേ
അത് എപ്പോത്തനു മാരേജ് കഴിഞ്ഞു പിന്നെ ആഹ് അവടെ വീട്ടുകാർക്ക് സമ്മതകൊറവ്
ഓഹ് അങ്ങനായിട്ടല്ലെ
ആഹ്
നമ്മള് നമ്മള ജീവിതത്തില് എവിടെയെങ്കിലുംന്ന് നമുക്ക് ഒരു മിച്ചം പൈസ കി ട്ടണം ജോലി വേണം എന്നുള്ള ചിന്ത നമുക്ക് വേണം അപ്പം.. അയിനനുസരിച്ച് ജോലി ചെയ്ത് ഇപ്പൊ ഒരാൾ വീട്ടിന്ന് പൈസ കൊടന്ന് ഒരു ഹസ്ബൻഡ ആകട്ടെ നമുക്ക്. കൊടന്ന്ന്ന ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയാത്ത കാലണി ഇപ്പോ വരുന്നത്
ആഹ് ആഹ്
ഏഹ് അപ്പ നമുക്ക് ഞൻ ജോലി ഒരേ പോലെ ഉണ്ടെങ്കി മാത്രമേ മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ അ.. ങ്ങക്കെന്തേലും ജോലി നോക്കാൻ താല്പര്യം ഉണ്ടോ?
ആഹ് താല്പര്യംണ്ട് പക്ഷെ സാഹചര്യം കഴിയുന്നില്ല
ഓഹ് അങ്ങനെക്കെല്ലെ
ആഹ് ആഹ്
ഇങ്ങളെ കെട്ടിച്ച വീട്ടിൽ ആരൊക്കെയണ്ട്
വീട്ടിലെല്ലാരും ഉണ്ട് ഇമ്മീം ഇപ്പോം എല്ലാരുണ്ട്
ഓഹ് പിന്നെ എവിടെ നിങ്ങളെ വീട് എവിടെണ്
ഉം എന്റെ വീട് ഇവിടെ വീട്ടിലല്ലാരും ഉണ്ട് ഉമ്മീം പ്പി
ഓഹ് എല്ലാരുണ്ട്ല്ലേ ആഹ് ആങ്ങളാരെ കല്യാണൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് കല്യാണം നോക്കുന്ന ആളാണോ
ഇല്ല കല്ല്യാണം കഴിഞ്ഞിട്ടില്ല എന്തയ് വിദേശത്തേക്ക് കയറണം അങ്ങനെയൊക്കെ ആഗ്രഹള്ളത്
ഓഹ് എന്താ ജോലിപ്പ എന്താണ്
ജോലി എസി ടെക്നിഷ്യൻ
ഓഹ് ഇങ്ങക്ക് വിദേശത്ത് എവിടക്കാണ് കേറാൻ ആഗ്രഹം പറഞ്ഞത്
അങ്ങനെ ഒന്നുല്ല നല്ല സാലറി ഇതൊക്കെ കിട്ട്ണ എവിടെച്ച അവിടെ
അവിടെ പിന്നെ എന്താണ് എത്ര പേ എത്ര ആങ്ങളാരാണ് ഇങ്ങൾക്ക്ള്ളത്
രണ്ടെണ്ണം
ഓഹ് മറ്റേതെന്താ ചെയ്യ്ണത്
ഓന് ഇപ്പം പ്ല എസ് എസ് എൽ സി കഴിഞ്ഞു
ഓ എന്താ ഫുള്ള് എ പ്ലസ് ഒക്കെ ഉണ്ടോ എങ്ങനെയാണ്
ഇല്ല ഫുള്ള് എ പ്ലസ് ഒന്നും ഇല്ല പാസ്സാണ് ആവറേജ് മാർക്ക് ഉണ്ട്
ഓ ഓ എന്നിട്ട് അപേക്ഷകളൊക്കെ കൊടുത്തോ എങ്ങനെയാണ്
ഇല്ല കൊട്ത്തിട്ടില്ല അത് കൊടുക്കാ കൊടുക്കാനാവലൊടങ്ങിണ്
ആകാനായിണോ എങ്ങനെയാണ് ആയിട്ടില്ലല്ലെ അവിടെ അടുത്തുള്ള സ്കൂൾ അങ്ങനെ
ആഹ് അവൻ പഠിച്ച സ്കൂൾ തന്നെ
ആഹ്
നിങ്ങളെ വീട്ടില് വീട്ടില് ആരൊക്കെ ഒള്ളെ
ഞങ്ങളെ വീട്ടില് അനിയന് ഉമ്മ അവരന്നെന്നെ ഉള്ളൂ ഉമ്മ ഹൗസ് ഹൗസ് വൈഫ് ആണ് എനിക്ക് ജോലിയുണ്ട് ചെറിയ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യണ ആളാണ് അങ്ങനെ പോണ്‌ അനിയൻ കൊറിയറിന്റെ വർക്കിന് പോണെ ആളാണ്
ആഹ് ആഹ് അങ്ങനെ ആണല്ലേ ഉം മാരേജ് കഴിഞ്ഞില്ലേ
മാരേജ് ജൂൺ ആറാന്തിയാണ്
ആഹ് ആഹ്
ജൂണ് ആറിനാണ് മാരേജ്
ഉം
അങ്ങനെ പോണ് നിങ്ങള് മാരേജിന് വരാൻ കഴിയോ നിങ്ങക്ക്
ഉം നോക്കട്ടെ
ജൂൺ ആറിനാണ് മാര്യേജ് നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കി നിങ്ങൾ
ആഹ് ആഹ്
ഉം
പിന്നെ
പോൾ അവസാനിക്കുക റദ്ദാക്കും
എന്ത് ഹലോ ഹലോ
എന്തേയ് അത് ഓഫ് ആണ്